ഉം പിന്നെ അങ്ങനെ സുഖാണ് ആ ആ വീട്ടി പിന്നെ മുന്നില് കണ്ടീല്ലേ ഒന്നാകെ ചെടി വെച്ചിട്ട്ഓര്
അതെ അങ്ങനെ ഇണ്ടായിരുന്നുഇല്ലേ അവരവിടെയൊക്കെ നാ നറച്ചും ചുറ്റും കാട് പിടിച്ചിരുന്നു ശെരിയാ
ഇണ്ട് വ ഈ വള്ളി ചെടി ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ-
ആഹ് വള്ളിച്ചെടിയമ്മേ കൂടെ പാമ്പ് കേറും എന്ന് പറയണ കേക്കാം അത് ഇപ്പ എന്റെ ബാക്കില് എന്റെ വീടിന്റെ ബാക്കില് ഇപ്പ എന്റെ - ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞ പോലെ കയ്പ്പക്കായ കണ്ടിട്ടെ - ആ അത് മാ കൂടെ അടുക്കലന്ന് ഇറങ്ങുമ്പോ കപ്പൊക്കാ യ്മ വള്ളിയാണ് നമുക്ക് തലൽ തടയണത് അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ വലിച്ച് കളയേ പിള്ളേരുള്ള വീടല്ലേന്നൊക്കെ എനിക്ക് ഇങ്ങനെ ചെടികള് ചെടികളൊക്കിഷ്ടാണ് എനിക്ക്
ആഹ്
പഷേ എനിക്ക് അങ്ങനെ എന്താ പറയാ കൊറച്ച് ചട്ടികളിലൊക്കെ വെക്കണത് ഇഷ്ടാ
ഉം
പക്ഷെ ഈ കാടുപിടിച്ച പോലെക്കക്ക് ഇഷ്ടല്ലേ തീരെ
ഞാനും തന്നെ ചെടിയൊന്നും ഉണ്ടാക്കാലില്ല പുറത്ത് ആ പുറത്തൊക്കെ ഇങ്ങനെ വൃത്തിയായി എടുക്കതൊക്കെ കാണാ ഇഷ്
ആ എനിക്കതെ ഞാൻ ഇവടെ വീട് പണിത് ഞങ്ങള്ങ്ങട് കേറ്യ അപ്പൊ ഞാം പർഞ്ഞു നമക്ക് ഭംഗി ക്കൊരു നാല് ചെടി വെച്ചാ മതി ഫ്രണ്ടില്. ആ ആഗ് അങ്ങനെ ആഗ്രഹം ണ്ടിച്ചാന്ന് പറഞ്ഞു വെറുതെ ആവശ്യല്ലാണ്ട് കാട് പിടിച്ചിട്ടൊന്നും ചെ ചെയ്യണ്ടാന്ന് പറഞ്ഞതാ പക്ഷെ ഇപ്പ വീടിന് ചുറ്റ് ചുറ്റും നർച്ചു ചെടികളാണ് അത് ഞാൻ പറഞ്ഞിലെ എന്റ്റേ അം അമ്മ ചേട്ടന്റമ്മക്ക് ഭയങ്കര ചെടിപ്രാന്ത്ള്ള കൂട്ടത്തിലാ ആൾക്ക് പച്ചക്കറി കൃഷി മെളക് കൃ കൃഷി ഇതൊക്കെ നടത്തണെ ഇഷ്ടാ ആകെ കൂടി രണ്ടേക്കാ സെന്റ് സ്ഥലോള്ളു
അത് ശരി രണ്ടേകാ സെന്റില് പിന്നെ എന്താ
ഇതൊക്കെ കൃഷി നടത്താൻ പറ്റും നമുക്ക് ആ ആക് ആക്
സ്ഥലം ഇടുന്നിട്ട് ഞങ്ങക്ക് സ്ഥലംല്ലൃ
ആഹ് അതാ പറഞ്ഞ ഞാന് നമുക്കിള്ള സ്ഥലം കൊറച്ച് വൃത്തിയിൽ കി ട്ടിയാ ച അത്രം നല്ലത് അപ്പൊ ഇത് വീടിന്റെ ചുറ്റ് ചുറ്റും ഞാൻ അതാ പറഞ്ഞേ നാല് ചെടി നാല് ചെടി വെച്ചെന്ന്ച്ചാ ചേട്ടന് ഭയങ്കര ഇഷ്ടാണ് ചട്ടീല് ബോഗൺ വില്ല വെക്കണതായിട്ട് അത് ബോഗൺ വില്ല വെക്കാൻ ചിന്തിച്ചാല് ഭയങ്കര ഇഷ്ടാണ് ആൾക്ക് അപ്പൊ ആള് ബോഗൺ വില്ല വെക്കാന്ന് വെച്ച് അപ്പ ഞാൻ അങ്ങനെ വെക്കാണെങ്കിൽ തന്നെ ഇങ്ങനെ ചട്ടിയിലാക്കി വെച്ചാൽ മതി നമുക്ക് താഴത്തൊന്നും കുത്താൻ സ്ഥലലില്ലല്ലോന്ന് പറഞ്ഞു ഞാൻ ഇത് പണ്ടത്തെ വീട് ചെടിയുടെ നടുക്കിലായിരുന്നു അതായത് പണ്ടുള്ള ഒരു വീട് ചെടിയുടെ നടുക്ക് ക്കിലായിരുന്നു
ഇപ്പഴത്തെ വീട് ഇപ്പഴത്തെ വീ എന്തായാലും അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പോ കൊറച്ചൂടെ ഉള്ള അവിടെ ഫ്രണ്ടൊക്കെ ഞാന് ഫ്രണ്ടിന്നൊക്കെ ഞാൻ മാറ്റി എന്നിട്ട് ഈ സാധന ങ്ങള് ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ അപ്പൊ
പാമ്പുകളൊക്കെ
ആഹ് പാമ്പ് വന്നു കെടക്കൂന്ന് പറഞ്ഞാ മനസ്സിലാവണ്ടേ ഇന്നിപ്പോ ഞാനിപ്പ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങണില്ലെ ഞാൻ ഏറ്റവും ടോപ്പിലിപ്പം അടിഭാഗത്ത് ഒരു ഹാള് ഒരു റൂം ഒരു അടുക്കള ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മോളിക്ക് രണ്ട് റൂം ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ടോപ്പിലേക്ക് എടുത്തിട്ടുണ്ടേ ഇവിടെ വീട് പണ്തിട്ടെ അപ്പ് ആ ഏറ്റും ടോപ്പിൽ ഞാൻ വാഷിങ്മെഷീൻ ഇട്ടേണത് അപ്പൊ ഞാൻ അവിടേക്കാണ് പോയിട്ട് ക്ക് അലക്കലോക്കെ അപ്പ എനിക്ക് ബാക്കിൽ ഇറങ്ങേണ്ട ആവശ്യം വരാറില്ല അലക്കാനായിട്ട് ബാക്കിൽ ഇടാനും സറി ആ ഏറ്റും ടോപ്പില് ആ മൂന്നാമത്തെ നിലയിലാണ് ഞാൻ ഇപ്പൊ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുള്ളത് ഇപ്പൊ നമുക്ക് അങ്ങനെണ് പണിയാം പറ്റൊള്ളൂ ഇവടെ ഏ സംഭവം സ് നല്ല സ്കൊയറായിട്ട് കി ട്ട്യാകാരണം കൊണ്ട് അങ്ങനെ ചെയ്തു അപ്പൊ അ് ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ വർഷത്തില് പണിത് കേറ്യോ ള്ളൂ അങ്ങട് അത് വരെ നമ്മളിത്രയും പത്ത് പതിനാ പത്ത് പന്ത്രണ്ട് വർഷായിട്ട്പ്പ പഴയ വീ ട്ടിലെന്നായിരുന്നു അയ്നിപ്പോ ഇപ്പോ പുതിയത് പണിത് ഇപ്പോ കേറി ഒരു വർഷം ആവണള്ളൂ ഇപ്പോ.
ഉം ഉം.
അങ്ങനെ അപ്പ എനിക്കാൻ ചടിക്കുക എന്നുള്ള ആവശ്യം വരില്ല പിന്ന പിള്ളാരാണ് കളിക്കാനായിട്ടപ്പുറത്ത് സൈഡിലേകൊക്കെ പോവാ പന്ത് എടുക്കുമ്പോഴൊക്കെ. അതാണ് ഓരോ പേടിയുള്ളത് പിന്നെ അമ്മയാണ്. അമ്മായി ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഈ ഓലക്കുടിയും കണ്ണി കണ്ട സാധനങ്ങളും വേസ്റ്റ് സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യ്ണതേ.
ഉം ഉം അറ്റുങ്ങള് രാത്രി ഇങ്ങട്ട് അറ്റങ്ങള് പകലോ ഏ ഇനി കയറു അതാണ് പ്രശ്നേ
ആ ഇത് ഒരു കട റൂമുണ്ടേ കടറൂമിൽന്ന് നിറച്ച് സാ ആ അത് അച്ഛൻ തയ്ക്കാരിക്കുന്ന കടയാ ഒരു സെന്റ് ഇണ്ട അവിടെ അവിടെന്ന് എടുത്തിട്ട് ഇവിടേക്ക് കൊടുന്ന് വെക്കും ഏഹ്. വെറകും ഓലക്കുടിയും. പിന്നെ അല്ലറ ചില്ലറ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടന്ന് വയ്ക്കും. അപ്പോ ആൾക്ക് കത്തിക്കാനാണ്. ഈ പ്ര ഇത് അടുപ്പിലിട്ട് കത്തിക്കാനാണ് വെക്കണതേ അപ്പോ ഞാ പറഞ്ഞു ഞാന് ഞാ പാചകം സ്റ്റാർട്ട്ത് കഴിഞ്ഞിണ്ട് ചെലേ സ്റ്റാർട്ടി നമ്മക്ക് ഇപ്പൊ അമ്മക്ക് എല്ലാം ഹെൽപ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളേ. ആഹ് എന്നന്നെ ഞാൻ ആടുപ്പാട ചു കൂട്ടുന്ന് പറ അവിടെ വേണ്ട
ഹ് ഹ് ഹ്
ഏഹ് എ ഇല്ലില്ല്യ അങ്ങനൊന്നും പ്രശ്നല്ല ഇവടെ ഞാ ഏല്ലാ തമാശെം പറയ ണോലെ പറയും അപ്പ അങ്ങനൊന്നും പ്രശ്നല്ല അമ്മയ്ക്ക് അമ്മയ് ഈങ്ങോ പിന്നെ ചേട്ടനും കൊഴപ് ല്ല ഞാനാദ്യം തന്നെ പൂട്ടിയിടാൻ പോണത് അടുപ്പാണ് അയ്ന്റെടിയില് എഹ് ഒരു സാനെ വക്കണ്ടാന്നൊക്കെ പ് പറയും ഞാൻ ന്നിട്ട് അപ്പൊ തിഹ്സം ഒരു മാസ് പോയി നിക്കുമ്പൊക്കെ ഞാന് ഞാൻ ഞാനടുപ്പൊന്നും വക്കാറില്ല വെള്ളം ചൂടാക്കാൻ വേണ്ടി മാത്രാ അവിടെ വെക്കുള്ളൂ.
ഉം
അപ്പൊ പിന്നൊക്കെ ഞാന് ഇവിടെ ഗ്യാസിൽ തെർമൽ കുക്കറിൽ ഇറക്കി വെക്കാ ചെയ്യാ.
ഉം ഉം ചോറ് തിളപ്പിച്ചങ്ങാണ്ടേ അയികൊണ്ടെന്നു ഇറക്കി വെക്കുവാ വെച്ചാ മതിയല്ലോ
കുക്കറിലല്ല ഒരു മറ്റേ ത തെർമ്മൽ കുക്കറില്ലേ ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം ഇറക്കി വക്കണത്. ഹലോ ആഹ് റ നമ്മള് വിസിൽ അടിപ്പിക്കണതല്ലാട്ടാ മറ്റേ തെർമൽ കുക്കർന്ന് പറയില്ലേ അത് ആ അതിലിക്ക് ഇങ്ങനെ ഇറക്കി വെച്ച പിന്നെ കുറച്ച് നേരം കഴിയുമ്പോ ആവുലോ പക്ഷേ ചില അരിയാണ് വേവാനായിട്ട് ബുദ്ധിമുട്ടേ പിള്ളാര് പോവുമ്പേക്ക് ആവണ്ടേ അപ്പ നേരത്തെ എണീക്കും അഞ്ച് മണി അഞ്ചു മണി നാലര ആകുമ്പഴക്ക് എഴുന്നേൽക്കും എന്നിട്ട് അത് കഴിഞ്ഞാ പിന്നെ ഏഴുമണി ആകുമ്പഴേക്ക് അവർക്ക് പോണേ.
ആഹ് ആഹ്
ആ ഏഴ് മണിക്കല്ലേ? എട്ട് മണിക്ക് വണ്ടി വരും എട്ട് മണി ആവുമ്പോ വണ്ടി വരും അപ്പൊ അവ ആ സമയം ആവുമ്പേക്ക് വിടണം ആ സമയത്ത് തന്നെ ചേട്ടനും പോണം എല്ലാവർക്കും ആ സയത്തന്നെ പോണ കാരണം കൊണ്ടേ ഏഹ് ഭയങ്കര ബു സമയത്ത് നല്ല തിക്കും തിരക്കുമായിരിക്കും.
ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ മൂ എട്ടര ആവുമ്പോഴേക്ക് ബസ്സ് വരും മൂന്നാ ക്കും പോണ്ടന്നെയാ ഞാൻ ഇവിടെ പിന്നെ ഫുഡ് കൊണ്ടാ ചോറാണ് ചോറ് കൊണ്ടു പോകലില്ല. ദോശ എന്താ രാവിലെ നമ്മൾ ഉണ്ടാക്കിക്കണത് അതേ കൊണ്ടു പോവുള്ളു.
അതെല്ലേ ആഹ് ആഹ്
ക്കേത് നമ്മള നേര ആവുമ്പോത്തേന് എനിക്കായി കിട്ടൂല ഉണ്ടാക്കി കൊടുക്കാൻ.
ആഹ് ഇവിടെ രാവിലെ അയിന് ചോറ് വെക്കല് ഉള്ളോ എന്ന് വെച്ച പലഹാര വൈകുന്നേരത്തേക്കെ വെക്കുള്ളൂ എന്താ വച്ചാ ഇവിടെ എല്ലാവർക്കും ചോറും കൊണ്ടോണ്ട ആൾക്കാരാ. അപ്പൊ ചോറാവണ്ടിട്ട് പോയിക്കോട്ടെന്ന് വിചാരിച്ച്
ആ അപ്പൊ രാവിലെ തന്നെ ചോറ് തിന്നലാ എല്ലാരും?
ആ രാവിലെ എല്ലാവരും ചോറുണ്ടിട്ട് ഏഹ് കഴിച്ചിട്ട് ഏഹ് കൊണ്ടു പോവും വേണം രണ്ടു തരം കറിയും വേം ആക്കും വേണം. അപ്പൊ വൈകുന്നേരത്തേക്കാണ് പലഹാരം ദോശൊക്കെ വൈകുന്നേരം ഇണ്ടാക്കുള്ളു ഞങ്ങള്. ഏയ് ദോശ ഇഡ്ലി ചപ്പാത്തി ഉപ്പ്മാവ ഒക്കെ വൈകുന്നേരാ
അപ്പൊ രാത്രികത്തെ ഫുഡ് അതാണ്
ആഹ് രാത്രിയാ ത് ഇപ്പൊ ഞാനൊക്കെ എൻക്ക് എന്റെ വീട്ടില് ഞാൻ ശീലിച്ചാൻച്ചൊക്കെ രാവിലെയാ വൈകുന്നേരം അവിടന്നുംണ്ടാക്കാറൊന്നില്ല പക്ഷെ ഇവിടെ വന്നേന് ശേഷം ഇവിടെ അച്ഛന് ജോലി ക്ക് പോകുമ്പോ ഇങ്ങനെ പലഹാര കൊടുത്തു വിടാറേ അപ്പൊ സെക്യൂരിറ്റി പണിക്ക് ക്ക് പോകുമ്പോ ആള് പലഹാര കൊണ്ടുപോവാ അപ്പൊ അത് കാരണം കൊണ്ട് അമ്മ അത് ശീലിപ്പിച്ചു അച്ഛനെ അച്ഛനെയും പിന്നെ ഹസ്ബന്റിനെയും അമ്മ ഇവടെ ത്തമ്മ അത് ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോ തന്നെ പിന്നെ ഞാൻ വന്നേനെശം എനിക്കത് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പ അത് കാര ണ്ട് പിന്നെ എല്ലാവരും ഞാൻങ്ങനെ കഴിക്കില്ലേ ഞാനും പിള്ളാരും ച കഞ്ഞിയും ചോറൊക്കെന്നെ കഴിക്കൊള്ളോ ദോശിം ഉണ്ടാ ക്കുമ്പോ ദോശ കഴിക്കും ചപ്പാത്തി അങ്ങനത്തെയൊക്കെ കഴിക്കും പക്ഷെ അവര് ഉപ്പ്മാവൊന്നങ്ങനെ കഴിക്കില്ലേ പിള്ളാർ പിന്നാ അതുപോലെതന്നെ കൊള്യൊ ക്കെ കൊള്ളീ മൊട്ടയിട്ടിട്ട് വെക്കും ഞങ്ങളെ കൊള്ളിം മൊട്ടെം ഒക്കെ ഇട്ടിട്ട് ഏ കുരു
ഇത് പ പൂ പൂളല്ലേ
ഏ
പൂളാ ന്നല്ലേ അയ്ന് പറയല്
അതെന്താ പറയാന്നൊന്നും ഇൻകറിയില്ല ഇങ്ങനെ ഇങ്ങനെ ക്ക്യും കപ്പയും ഇതൊക്കെ ഇട്ടിട്ട് അപ്പൊ അത് മുട്ടയൊക്കെ കൊത്തിപ്പൊരിച്ചിട്ട് വെയ്ക്കും അപ്പൊ അത് ഇഷ് എവിടെ അച്നൊക്കെ അപ്പ അതൊക്കെ ഒരു പ്ലേറ്റ് വൈകുന്നേരം കഴിച്ചഴിച്ച് വച്ചാ കഴിച്ചെൻ്റേശം ഗ്യാ സ് കേറില്ലേ അത് കാരണം പിള്ളാർക്ക് അത് അങ്ങെനെ കൊടു ക്കില്ല കൊറച്ചൊക്കെ കൊടുക്കുള്ളൂ അപ്പ ആ സമയത്തൊക്കെ ഞങ്ങള് ചോറ് ന്നും വല്ല ചപ്പാത്തിയും കറിയും പിന്നെ ദോശയും കറിയും ഇഡ്ലിയൊക്കെണെച്ചാൽ ഞാൻ അവർക്ക് അത് കൊടുക്കും ആ ങ്ങനെ പി പിന്നെ എല്ലാ പലഹാരങ്ങളും അങ്ങനെ വൈകുന്നേരോന്നും കൊടുക്കില്ല പുട്ട് വൈകുന്നേരം കഴിച്ചാ ഉച്ചയ പിന്നെ ചർദ്ദിക്കൊരു ആ ഒരു വൈകുന്നേരം ചെലപ്പാഴേക്കും ഒരുസം വൈകുന്നേരം പു വെശന്നിട്ട് ചെറുതിന് പയങ്ക ചർദ്ദിയായിന് എന്ന് വച്ചാ നാളികേരം ദഹിക്കാൻ എന്തൂട്ടാന്ന് അറില്ല.
അത് ശരി ആഹ് കേക്കണ്ട്
ആഹ് അപ്പ അങ്ങന അത് കാരണം കൊണ്ട് ഇഹ് അങ്ങന ചെയ്യതു ചെയ്യാൻ ചെയ്യുള്ള എന്ന് പറയുമ്പോളെ അപ്പ ഏഴ് മണി ആവുമ്പോക്കും വൈകുന്നേരത്തെ പലഹാരം ആക്കണം പിന്നെ അതിനിടയിൽ എനിക്ക് ട്യൂഷൻ ഉണ്ട് ട്യൂഷൻ എടുക്കണം.
കുറെ കുട്ടികൾ വരുന്നിണ്ട
പിള്ളേരിണ്ട് പിള്ളേരെ ഞാൻ വേ കുറെ വർഷായി പത്ത് പത്രാണ്ടു വർഷം മുന്ന് കല്യാണം മുന്നേ എടുത്ത് തുടങ്ങിയത് ഞാൻ ട്യൂഷൻ പ്ലസ്ടുവിന് പഠിക്കുമ്പോൾ എടുത്ത് തുടങ്ങിയതാ ട്യൂഷൻ ന്നെ
അത് ശരി
പത്ത് മൂപ്പത് പേരിണ്ട് ട്യൂഷൻ അ അന്ന് ഉണ്ടാർന്നു ഇപ്പ ഓ ഞാൻ ഡെലിവറി കഴിഞ്ഞതിനു ശേഷം പിന്നെ ഇപ്പ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ കുറച്ചു പേരായിട്ടുള്ള അങ്ങനെ ഉം അവിടെ പിള്ളേ ട്യൂഷന് പോണ്ല്ലേ
ഇല്ല ഇവിടെ മറ്റ പ്രൈവറ്റ് തന്നെല്ലേ പഠിക്കണത് അപ്പൊ അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പൊ കാരണോ? ട്യൂഷൻ കൊടുത്തിട്ടില്ല. ഏഴിലും ആറിലും, ഒന്നിലും
ഒന്നിലൂല്ലെ, ആഹ് ആ ഇവിടെതെ ചെ റ്തൊന്നില്ല, പിന്നെ ഒരാളാറില്.
ഹ്മ്മ്
ഇവിടെ ചേച്ചിരാ പിള്ളാര് ഒരാള് പത്ത് എനിക്ക് രണ്ട് ചേച്ചിമാരാ, അപ്പൊ അവർക്ക് ഒരാള് പത്തില്ല്, ഒരാള് ഒമ്പതില്, ഒരാള് ഈ പറഞ്ഞ പോലെ നാലില്. പിന്നെ വേറൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിക്ക് ആഹ് രണ്ടുണ്ണേളാ അവര് ഒ ഒരാൻകുട്ടി ഒരു പെൺകുട്ടി. മൂന്ന് പെൺകുട്ടികളാ പിന്നെ ഏഹ് ഇവിടെ ഈ ചേച്ചിടെ മക്കൾന്ന് വെ ചില ഉം മൂത്ത ചേച്ചിടെ മക്കൾ ഒരാൾ ഏഹ് ഏഴിലും ഒരാൾ ഒന്നിലും
ഉം ഇവടെ ഇപ്രശം ഇ ഏഴ് തയ്ക്കണത്
ആഹ്
ഒരാള് ആറ്ക്കും ഒരാള് ഒന്ന്ക്കും.
ആഹ്, അവിടെ വീട്ടില് ഇപ്പ എല്ലാരുണ്ടാ?
ഇല്ല. ആഹ് ഇവര് ഹസ്ബന്റ് ഞാനും ഉ മറ്റൊരു സ്കൂൾ പോയില്ലേ കുട്ടിയോള്
ആഹ്, പതിനഞ്ച് സെൻ്റ് സ സ്ഥലത്തിലപ്പൊ കൃഷിയൊന്നും നടത്ത്ണില്ല
ആ കൃഷി നടത്തണൊന്നുംല്ല.
ഹ ഹ ഹ കൃഷിഒരു ഒരു നല്ല രീതിയിൽ നട താചാ നല്ലതട്ടാ ഞാൻ പറയല് ചട്ടിയൊക്കെ വച്ചിട്ട് അങ്ങനൊക്കെ നടത്താൻ നല്ലതാണ് സേഫ്റ്റി ആയിട്ട് അല്ലാണ്ട് ഈ പറമ്പില് നട്ടിട്ട് ഇപ്പ ഇങ്ങനെ ഇണ്ടാക്കാച്ചാ ആഹ് അത് കാര്യല്ല. എന്ന് വെച്ചാ വൃത്തിയായിട്ട് സൂക്ഷിക്ക ണ ഒരു സംഭവങ്ങളൊക്കെ ഇണ്ടാവാൻ വച്ചാലേ
ഞാന് വൃത്തിയാത് എല്ലോട്തും വൃത്തിയാക്കി വൃത്തിയാക്കി വൃത്തിയാക്കി ഇനി വെജ വൃത്തിയാക്കാന്.
ആണോ, ആ ഇവിടെ സ്ഥല ല്ലായ്മേന്റെ പ്രശ്നണ്ട് കുറച്ച് നന്നായിട്ട്, ഇവിടെ സ്ഥലം കൂടിണ്ട്ച്ചാ പിന്നെ ഇനി പെര പുറത്തു കൂടി വെക്കാള്ളൂ ചെടി.
ഹ്മ്മ്
അമ്മയ്ക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ പച്ചക്കറി ഭയങ്കര